ഹലോ ആഹ എന്തൊക്കെയ വർ ഥാനം എവിടെ ആയിരുന്നു മളെ അ ന്ന് വിളിച്ചിണ്ട് വിളിക്കാം പറഞ്ഞിട്ട് നി വിളിച്ചില്ലല്ലോ എന്നിട്ട് എന്തൊക്കെയ അന്ന് സ്കൂൾ പോയപ്പോ കണ്ടതല്ലേന്ന നിന്നെ പിന്നെ കണ്ടതും ഇല്ല പിന്നെ യാതൊരു വിവരമല്ലല്ലേ ഇന്നലെ ഫ്രണ്ട് എന്റെടുത്ത് നമ്പർ തന്നത് എന്തൊക്കെയെ നിനിക്ക് എത്ര കുട്ടികളായി
മൂന്നാള്
ആഹ കുട്ടികൊക്കെ സ്കൂൾപോയി രിക്കായിരിക്കും
മ്മ് കുട്ടികൾ ഒക്കെ സ്കൂൾ പൊയ്ക്കണ്ണ്
ആഹന്ത എന്തൊക്കെ വിശേഷം എന്താ ഇങ്ങന പോണ് സുഗാണ് പിന്നെ ഇക്കടെ പോയ,
പുറത്ത പോയതാ
ആഹ ആഹ പിന്നെ വല്യ മോൻ എത്രായിപ്പോ
ഓ ഓനക്ക് പതിനാല് വയസ്സ്
പിന്നെ അഞ്ചം ക്ലാസ്സിൽ ആണ് ആഹ വേറെ നീ പിന്നെ പഠിക്കാനന്നും പോയില്ല നമ്മൾ അന്ന് സ്കൂൾ പോയപ്പോ കണ്ടതല്ലേ പിന്നെ കണ്ടിട്ടില്ലല്ലോ പിന്നെ നീ പഠിക്കാനന്നും പോയില്ല ഇല്ല പഠിക്കാനൊന്നും പോയിട്ടില്ല ആ പിന്നെ ഈ അടിച്ചാലും പാത്രം മൂല ഒന്നും തന്നെ പണില്ലേ പെണ്ണുങ്ങളെ അടുക്കളയില് പഠിച്ചവർക്കാണെങ്കിൽ ജോലി കിട്ടാത്ത പ്രശ്നം പഠിക്കാത്തവർക്കാണ പഠിക്കാൻ കഴിയാത്തവരുടെ വിഷമം
അതെ
എന്താ ചെയ്യ പെണ്ണായി പോയിലല്ലേ പിന്നെ പേരെന്തൊക്ക കുട്ടികള് സ്കൂളക്ക് പോയി ഉമ്മക ടി വി കണ്ട് തിരിക്കുന്നുണ്ട് ഇന്ന് നല്ല മഴയല്ലേ?
ഉ അതോ
നമുക്ക് കെ എസ് ആർ ടി സിക്ക്. വല ടൂറും പോയാലോ? ഊട്ടിക്ക്. ഊട്ടിക്ക്. ക് അല്ലെങ്കി വയനാട് എവിടെക്കെങ്കിലുമൊക്കെ പോകാല്ലോ? എത്രങ്ങനും പണ്ണളെ പോകണ്ന്ന്റിയോ ഞങ്ങ അവിടെക്കെ പോകുന്നുണ്ടല്ലോ. മറ്റേ എന്തിറ്റാ. എന്റെ വീടിന്റെ അടുള രാവിലോ ട് പോവും. എന്നിട്ട് വൈകുന്നേരത്ത് നിട്ടട് വര. പക്ഷെ ബസ്സിലാണെങ്കിലോ കാല് കുത്താൻ സ് സ്ഥലല്ല. തിരക്കേകാരാം പക്ഷെ നമ്മള അവിടൊന്നും അങ്ങനെ പോ ആരും പോകുന്നൊന്നും. അറിയുന്നില്ല
ആഹ
ആ എല്ലായിടത്തും പൊയി എന്നുള്ളത് നോക്കപ്പോ ആ് അങ്ങനെയൊക്കെ പോ പക്ഷെ അതുവരെ നിന്നാ മതിയായിരുന്നു.
ആ അത്.
തിരക്കൊണ്ട് ഇത് ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട്. ടൗണിൽ നിന്നൊക്കെ ബസ്സൊക്കെ ഉണ്ട്. എന്നിട്ട് അവര് പോയിട്ട് രാവിലെ പോയിട്ട് ബീച്ചിലൊക്കൊക്കെ ഇറങ്ങീട്ട്. പിന്നെ തിരിച്ച് വൈകുന്നേരത്തെ ഇങ്ങട്ട് തിരിച്ച് പോരാ ഓലെ ഇടത്തി അനിയത്തിയ എല്ലാരും പടെ കൂടിയിട്ട്. രസായിട്ട് പോവാ. ഞങ്ങളുടെ ക്ലാസ്സ്ന്ന് ഇതേപോലെ പോക ഉ പോണം എന്നൊക്കെ പറഞ്ഞിരുന്നില്ലാരും. അപ്പൊ ഇ പരീക്ഷയായി. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞു.
ആഹ
ഇന്നലെ മഴയത്തെ ക്ലാസ്സിന് പോയത്. എന്തൂര മഴാന്ന അറിയോ
എന്നെ. ഇനി പവ്ട്ന്നങ്ങാട്ട് മഴന്നേക്കാരം. പ്പ ഈ ജൂണിൽ അങ്ങനെ ഇണ്ടായിട്ടില്ലല്ലോ?
മഴപ്രാവശ്യം തീരെ കിട്ടിയിട്ടില്ല. അല്ലെ നമ്മക്ക് വെള്ളംണ്ടാവൂലല്ലോ?
അത് അതെ അതെ. നമ്മക്ക് ഈ വെള്ളം വീട്ടില് കൊയലിന്റെ
ആആ ഞാൻ പിന്നെ നൂർജാനോട് ചോദിരുന്നു. കേട്ടോ അത് ബിസിനസിനെ കുറിച്ചിട്ട്അപ്പോ ഓള് പറഞ്ഞുള്ള അക്കൗണ്ടും പറഞ്ഞു. ഓളെ അകൗണ്ട് കാര്യങ്ങളൊക്കെ പെയക്കാണ്. അപ്പോ അങ്ങനത്തെആവശ്യകൂടാൻ താല്പര്യമൊക്ക ഉണ്ട് അങ്ങനെനെ അങ്ങനെ കൊ പറഞ്ഞു. അപഞമം അപ്പങ്ങനതോൽക്ക് ന്നാ പേടിയാ ണെങ്കി കൂടാ കൂടണ്ടന്ന് വേറെ എന്തെിലും പറഞ്ഞണ്ട് അ സ്റ്റാറ്റസ് എല്ലാരും വെക്കുന്നുണ്ടല്ലോ അത് ഏതാണ് മറ്റേ ഒരു ബീറ്റ്റൂട്ട് ലേഹിയോ എന്തോ പറഞ്ഞിട്ട് അരു അ അഅത് മറ്റേതാണ് ഒരുപാട് പേര് വെക്കുന്നുണ്ട് സ്റ്റാറ്റസ് വ്യൂ കാണ്തിനനുസരിച്ച് ആണോ പൈസ കിട്ടണത് തോന്ന്ണ് ആ അത് നൂർ ആൾ കണ്ടാൽ ഒരുർപ്യ അങ്ങനെങ്ങനെക്കേ തോന്ന്ണ് ആ ആ അത് വെക്കുന്നുണ്ടാവുള്ളൂ പിന്നെതിനൊക്കെ പിന്നെപ്രകൃതീടെ എങ്ങനെ ആ പ്രകൃതി ടതാല്ലേ
ഉം
ങ്ങനെ എല്ലാവാരുംഓരോ ബിസിനസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ത് വിളിക്കുമ്പോഴേ അപ്പൊ അധിക ആ അധിക പേര്
അച്ചാറിന്റെരി തുണ്ട് ങ്ങനരുത് കൂടണ എന്നൊക്കെ ചോദിച്ചിന്ന് നറഞ്ഞു അപ്പോളിപ്പൊന്നു
ന്റ
അതെങ്ങനെ നൂറാൾ കണ്ട പത്ത് രൂപ അത് ആ ഫസ്റ്റ് മ്മളൊ അച്ചാറ കുപ്പി മേടിക്ക. ക്ണത്ര ഓളോട് ഇതേ കുട്ടി പറഞ്ഞതാണ് ർഞ്ഞു
അച്ചാർകുപ്പി വേടിച്ചണെങ്കിപ്പോ അത് വെടിച്ച മതിയല്ലോ എന്നിട്ട് പിന്ന അതില് കൂടേ ആ നമ്മൾ അ ആ ന്നിട്ട് പിന്നെ സ്റ്റാറ്റസ്ച്ചിട്ട് പിന്നെ അതില് ആഹ പത്തോ മുന്നൂറ ആൾക്കാരൊക്കെ ഉണ്ടെങ്കി സുഗായല്ലോ
ആഹ ആഹ് അത് പറഞ്ഞുറഞ്ഞു അപ്പോള് അക്കൗണ്ട ല്ലാത്ത പ്രശ്നം പറഞ്ഞുർഞ്ഞു
പ്പൊ പ്രശ്നയി അയിനൊക്കെ അപ്പ പക്ഷെ ഗൂഗിൾ പേ കൊടുത്താ പോരാ അതിനൊക്കെ
ആഹ്
ഉം അല്ല ചേലോൽ ഇപ്പോ ഗൂഗിൾ പേക്ക് ശരിക്ക് അങ്ങനെ അയച്ച് തരികയാണെങ്കിലക്കെ പ്രശ്നല്ല അക്കൗണ്ട് കൊടുക്കുമ്പോളേക്കാരം പ്രശ്ന വരള്ളുണ്ടാവ ഉം ഉം അതാണ്. പിന്നെപ്പോ വേറെ ഏതോരു സിന്തന്റെറ ഇതു പർഞ്ഞു. അതിലെല്ലാവാരുംണ്ട് ഇതേപോലെ അയിന്റെ സ്റ്ററ്റസല്ലാവരും വെക്കണല്ലല്ല കൊറേ നമ്മളെ മറ്റെ പണ്ട് ഊദ്മർക്കസ്ത്തെ ആൾ ക്കാരൊക്കെ പയില്ണ്ട് അങ്ങനെ ഓരോന്ന് ഇപ്പോ കൊറച്ചേരായിട്ട് വ പിന്നെ ഓരോന്ന് ഓരോന്ന് കൂടലൊടങ്ങി പിന്നെ ഞൻന്ന നഫീ സാനോടും ചോയിച്ചിനീ ഓൺലൈൻ അപ്പോ അളോന്നും മണ്ടി മുണ്ടീല്ല കാരണം ല്ലാർക്കും വെറുത്തിട്ടുണ്ടാവുംതൊക്കെ മടുത്തിട്ടുണ്ടാവന്ന് ചാരിച്ചിട്ടേ
ആഹ്
ഉ അപ്പൊ അവരൊക്കെ ഇനി ഏതായാലും നല്ലതുവരുമ്പോഴൊക്കെ പറയ ഇരിക്കക്കെ ചെയ്യാലോ വിചാരിച്ചിട്ടെ
ആഹ അത്
പിന്നെ വേറെ എന്തൊക്കെയന്നിട്ട് ചോറും കൂട്ടാനൊക്കെ ആയോ മീൻ മേടിച്ചില്ലേപ്പ ന്ന് ആ വേടിച്ചേയ് ആഹ് മേടിച്ചല്ലേ അ മുസ്തു ഞാൻ ഒന്റെടുത്തുന്ന മെഡിച്ചെ ല്ലല്ലോ ഞങ്ങള്ൾ പിന്നെ രാവിലെ വേറെ ചങ്ങായരൽ ണ്ട് അയിന്റെടുത്തന്നാ അതകുമ്പോ ആ അപ്പൊ രാവിലെ നേരത്തെ പണി കയ്യ ചറ്റിയത് കൊറ നേരം ക്കണ്ട അപ്പൊ അത് ങ്ങനെജെർച്ചിറ്റ് അങ്ങനെ താവും
ആഹ്
പിന്നെ വേറെന്തൊക്കെയ എന്നിട്ട് ആ മറ്റെ ആ വോട്ടുത്തിന്റെ തിന് പോയിരുന്നോ മറ്റേ മീറ്റിങ്
ഇല്ല നാൻ പോയിറ്റില്ല
ആഹ ആഹ അയ്ൻ ങ്ങള് ഏതേസാ കൂടലപ്പോ
ഞങ്ങള് ഞായറാഴ്ച ഞാപ്പയിലില്ലേയ് ണ്ട് പക്ഷെ പൈസ കൊടുക്കലില്ല ഇപ്പൊവര് നാട്ടിലായിന്റെശേ
ഒയ് വൈയ്ക്ക. ഒയി വായിട്ടില്ല അതില് ഞങ്ങള് രണ്ടായിരം രൂപ ഉണ്ട്. ഇണ്ടാവകുമ്പോ കൊടുത്താ പറ്റുവോ നമ്മള് ഫുള്ളായിട്ട് അടക്കണേ? ഇപ്പൊ വേറെ ഏതോ ഒരു അയൽകുടം. നമ്മൾ ഇവിടെ ഉണ്ടായികുണു. എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏതാ. അതേതാ എനിക്കറിയില്ല ട്ടോ ഇന്നാള് ഞാൻ ഞങ്ങളിത് മറ്റെ ലോക്കോസ് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ലോക്കോസ് കഴിഞ്ഞപ്പോ അവര് പറയുന്നുണ്ട്. പുതിയൊരു അയൽക്കൂട്ടണ്ടായി ഇനി ലോക്കോസ്ൽ ഇതാവണം അങ്ങനെ എങ്ങനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇതേമാതിരി എന്തെങ്കിലൊ അയൽക്കൂട്ടത്തിൽ മറ്റേ സംരംഭം തുടങ്ങണം എന്നുണ്ട്. പക്ഷെ എന്താന്ന് അറിയോ റാംസിക്കാണ് ആഗ്രഹം. അവളിപ്പോ ഇത് ഗർഭിണിയല്ലേ അത് കഴിഞ്ഞിട്ട് നോക്കാന്നൊക്കെ. പണ്ട് ഒക്ക് ഇതേമാരി എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട്. നമ്മള് പക്ഷെ കൊണ്ടുപോയി വിൽക്കണം. അതാണ് ഒ പ്രശ്നം നമ്മള് കടയിലൊക്കെ പോയിട്ട് ഒന്നാമത് നമ്മള് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോണം. പിന്നെന്താണ്ടാവുക.
ആ കോള് വരുനുണ്ട്.
പിന്നെ ആ പോലു എന്തെലോ കൊടുത്ത് തൊടങ്ങണം. എന്നുള്ളൊരു ഇത്ണ്ടായിരുന്നു. ആ പയൽ പക്ഷെ കൊണ്ടയി വിൽക്കലാണ് പറ്റാ നമ്മള് ഉണ്ടാക്കി വെച്ചിട്ട് ആരെങ്കിലും വന്ന് കൊണ്ടു പോണേ ആ വന്ന് കൊണ്ടുപോകുവായാണെങ്കി തിരക്കണ്ണില്ല. കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം അങ്ങോട്ട്.
ആ ആ
അപ്പോ അങ്ങട് വന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മ്ക്ക്‌ തരക്കടില്ല. നമ്മള് എവിടെ പെരിന്തൽമണ്ണ ടൗണിൽ എവിടേക്കേ കൊണ്ടുപോയി വിൽക്കണത്രെ. ത്താടി കൊണ്ടയി കൊടുക്കാം ആരാ ഇവിടുന്നൊക്കെ ഇതാവണു ഓൾക്ക് നല്ല എന്തെിലൊക്കെ ചെയ്യാൻ പിന്നെ അയിനെ ഷെയിന പറഞ്ഞു എന്തെന്നാറിയോ ഡ്രസ്സിന്റെ ബിസിനസ്സ് ചെയാം കോഴിക്കോട് പോയിട്ട് ഡ്രസ് ഇറക്കയിട്ട് നമ്ക്ക്‌ ഇവിടെ ഓൺലൈ ഞാൻ പറയും ഇവിടെ എല്ലുരും ഓൺലൈൻ ബിസിനസുകാരാണ് ഈ ഓൺലൈൻ എവിടെ തറന്നാ ഓൺലൈൽല്ലല്ലേ നമ്മളു കാണുന്നത് ഡ്രസ്സും സ്റ്റസ് കണ്ട് കണ്ട് കണ്ട് എനിക്ക് തന്നെ മടു ത് ആയിക്ക് കൊറച്ച് പൈസ ഇറക്കിയാ മതി ചൂട് കൊറച്ച് ഞാനും ഇറക്കാന്ന്‌ പിന്നെ അത് ചെലവായിട്ടില്ലേ പിന്നെ അതുകൂടെ അയൽക്കൂട്ട ഇന്നാള് ഞമ്മളെ അയൽക്കൂട്ടത്തിൽ ഇത്ര പത്ത് മറ്റേ ഒരാൾ അയൽക്കൂട്ടത്തിൽ പത്ത് ലക്ഷം രുപേറ്റ്‌ പാസ്സാക്കി എന്തെന്നാവോ മറ്റേ വേറെ ഏതോ മറ്റെ വേറെ ഒര് അയൽക്കൂട്ടത്തില്
അത് ഇതേക്കാരായി ഞമ്മളെ ആദ്യ ഫസ്റ്റ് മൂന്ന് ലക്ഷം ഒ
അങ്ങനല്ല ഒരുമിച്ച് പത്ത് ഓര് ക്ക ആ ആദ്യം മൂന്ന് ലക്ഷം എടുക്കണം എന്നിട്ട് പിന്നെ പത്തു ലക്ഷം കിട്ടുള്ളൂ
വീടിയ ആറ് ലക്ഷം അത് വീടിയ ഒമ്പത് ലക്ഷം
ഓ അങ്ങനെ ഇവക്ക് എന്തിനാണ് എന്നിട്ട് ഇവർക്ക് എന്താലും സം സംരംഭം തുടങ്ങാന അതോ വെറുതെ അവർക്ക് അ
അതെന്തെങ്കിലും വെച്ച് വീട് പണിക്കോ പിന്നെ നമ്മള് മാസം മാസം അങ്ങനെ അടച്ചൊടുത്താ മതി
ഞാനിപ്പ അയൽക്കൂടത്തിന്ന് എടുത്തിരുന്നു പിന്നെ അയച് ഞാൻ അടച്ചൊടുത്തി ഇരു എടുത്തിരുന്നു പിന്നെ ആഴ്ചയിൽ കാണുണം പലിശെ മറ്റി മറിച്ച് അങ്ങന തോന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല ഉം പിന്നെ വേറെന്തൊക്കെയ എന്നിട്ട് ഇപ്പൊ ഉച്ചയ്ക്കുള്ള അതൊക്കെ റെഡിയില്ലോ മക്കളു വെരുമ്പോതെക്കും നോക്കിയാ മതിയാലോ
അല്ലേ കാക്കൂ ഇപ്പ വരുട്ടോ വെരു കാരണം മൂരി കെട്ടാൻ പോയതാ
ഇപ്പൊ മാറിയിട്ടില്ല കാലുമത്തെ ഒരു ഷുഗർണ്ടോ? ആ അതാ പ്രശ്നല്ലേ എവിടെ എന്നിട്ട് ഹോസ്പിറ്റല്
അല്ലേ ഒരു
കരിങ്ങത് പോയി ആഹ് കാര് അതെ പുഴ കട്ടന ഇപ്പ ദിവസം കിട്ടണ അയച്ചില്ലോ ഡ്രസ് ഡ്രസ് അതാ അങ്ങനെ വെയ്യായിട്ട് പോന്നതാണല്ലേ
എടി അത് പെരുന്നാളിന്റെ അന്ന് പിന്നെ.
അൻവറിന്റെ അവിടന്നോ പേരന്റെറെ അവിന്ന് പുല്ല് അരിയാൻ വേണ്ടീട്ട്ത്ത് കൂടിട്ടേ അതാ അങ്ങനെ പ്രശ് ഞാൻ വിചാരിച്ച അന്ന് ഇങ്ങള് കാലുവേദനയ് വരുന്നണ്ട് ഗൾഫ്ന്നന്ന് പറഞ്ഞില്ലേ
പോപ്പ് വന്നിട്ട് അന്നന്നെ ടി ട്ടി അടിചൂക്കുണു പോപ്പ വന്നിട്ട് കീറി കേറി റകീറി ഒരു വട്ടത്തിലായിക്കുണു
അപ്പ അന്ന് വന്നത് എന്തെയിരുന്നു അന്ന് ഒരു ദിവസം കാല വേദനന്ന് പറഞ്ഞിട്ട് വന്നല്ലേ അഹ് അങ്ങോട്ട്മാറിപ്പോയി
ഉ
ഇത് വേറെണേ
ഇത് വേറെന
ഇത് ആണി കേറിയപ്പം പോയസ എന്തേലും ഉണ്ടോ അപ്പൊ സൂചിച്ചില്ലേ ടീറ്റി ഒക്കെണ്ടരുവല്ലോ ആ ആ പിന്നെ
എന്താ പ
എന്നിട്ട് എന്നിട്ട് ആ നോക്കണല്ലോ ഇപ്പം പാരൂട്ടിലൊക്കാരാ തൽക്കാലം ഞമ്മള് പറമ്പില് വെട്ടൂലെ അത് വെട്ടാണ് ആ എവടെ പാലും ആരേൽപ്പിച്ചുന്നാ ഇന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കട്ടോ